ഹലോ കേൾക്കുന്നില്ലേ ആഹ കേൾക്കുന്നുണ്ട്
കട്ടി പൈട്ടി എന്തൊക്കെയാ സുഖാണ് എന്താ വിശേഷം
സുഖാണ് കൊഴപ്പൊന്നും ഇല്ലാ അങ്ങനെ പോണോ
ഉ ഇന്ന് പറ ആഹ ഇന്ന് നോമ്പ ക്കായിട്ട് അങ്ങനെ ഇരിക്കണം
ആഹ ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ അല്ലേ ഉം
എന്താണ് അവിടത്തെ ചാടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല നമ്പായിട്ട് ഇങ്ങനെ ഇരിക്കന്നെയാണ് ഉം എന്താ നോമ്പറക്കാൻ ഫുഡ് ഇണ്ടാക്കി
ഫുഡ് രാത്രി കൽക്ക് പത്തിരി കറി പിന്നെ നോമ്പാ മ്പക്ക് പൊരി ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട്
ആഹ ആഹ
അവിടെ എന്തൊക്കെയാ
ഞങ്ങള് എനിക്ക് ഒരാൾക്ക് മാത്രമേ നോമ്പള്ളൂ പിന്നെ കുട്ട്യോളാണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിട്ടില്ല ഉച്ചക്ക ഉണ്ടാക്കിയത് പിന്നെങ്ങനെ
ആഹ് ഉണ്ണികള നോമ്പ് എടുക്കണ്ടാവില്ലാ ല്ലേ
ആ അല്ല ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ മറ്റേ രണ്ടാളും എനിക്ക് ചെറിയ കുട്ടികളാണേ അപ്പൊ അവർക്ക് ഇല്ലപ്പ അവർക്ക് ക്കൊര് ഞങ്ങളൊര്മിച്ചാണ് ഫുഡ് ഇണ്ടാക്കി ഇഞ്ഞ് പ്പൊ രാത്രിക്കും ഫു നോമ്പറക്കാനും അതന്നെ.
ആഹ് ആഹ്
ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം.
ആഹ് ആഹ് ഉം നോമ്പ് തൊർക്കുമ്പോ പൊരിയൊന്നും അങ്ങനെണ്ടാവൂലാല്ലെ നിർബന്ധ ഇല്ലാലേ അ
എണ്ണ കുറച്ച് തടി കൂടുതല്. ഇപ്പൊ എങ്ങനേലും കൊറെയ്ക്കണോന്ന് വെച്ചിട്ടാണ് അത് കാരണമാണ് ഓയിയൊക്കെ ഒന്ന് ഒഴിവാക്കിക്കാ.
അത് ശരിയാണ് ഡയറ്റ് എന്തെലും ഉണ്ടോ?
ഏഹ്
ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഡയറ്റ് ചെയ്തിരുന്നു പിന്നെ അതു കണ്ട്രോൾ ആക്കാൻ പറ്റണില്ല, അപ്പൊ ഞാൻ തന്നെ ഇപ്പോ എന്റേത്. ആയിട്ടുള്ള ഡയറ്റുകൾ എടുക്കാണ്.
ആഹ് അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു എന്തെങ്കിലും കോഴ്സ് പോലെ എന്തെങ്കിലും ചെയ്താ രുന്നോ ഡയറ്റിന്റെ എവിടെയിരുന്നു. ആഹ്
അത് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിന് കണ്ടിട്ടേ.
ആഹ് ആഹ് ആപ്പ് ഒന്നുമല്ലല്ലോ.
അല്ലല്ല
ആഹ് ആഹ്
ആഹ്
ഉം ഇപ്പൊ പിന്നെ ഓൺലൈൻ ആയിട്ട് കൊറെയുണ്ടല്ലോ ഇങ്ങനത്തെ.
ആഹ് ആഹ് അങ്ങനെ കൊറെ ഓരോരുത്തരുടെ. സ്റ്റാറ്റസിൽ ഒക്കെ കാണാം അത് ഞാൻ ഇങ്ങനെ കണ്ട്. കുറച്ച് ഇതായിട്ടുള്ളത് തന്നെയാണ് റീച്ച് ആയിട്ടുള്ളത് തന്നെയാണ് നല്ല നല്ല ഡയറ്റ് ആണ് കേട്ടോ. ചെയ്താൽ നല്ല കാര്യാണ് ഒരു മാസം കൊണ്ട് തന്നെ അഞ്ച് കിലോന്റെ ഒക്കെ വെയ് റ്റ് കുറഞ്ഞ കൊറെയുണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് നിന്നാല്.
അതല്ലേ
ഇത് ചെയ്താൽ പോരാ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോ എങ്കിലും കൊറേച്ചാൽ ഉള്ളൂ പിന്നെ അങ്ങോട് കൂടാതെ. നിക്കാ അഞ്ച് കിലോവരെ കുറച്ച് പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാലും വീണ്ടും ഇങ്ങനെ പെട്ടെന്ന് വരും പോയത്. തടി വിണ്ടും വേഗം വരും
ആഹ ഓക്കെ ഓക്കെ അത് പതന്ന് ചെയ്തണ്ട ഞാാന അങ്ങനെ ഒരു ഒരെണ്ണം നോക്കണം എന്നുണ്ടായിരുന്നു ഉം ഡയറ്റ് എക്സൈസോ ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എനിക്ക് പി സി ഓ ടി ഉണ്ട് അപ്പോ പി സി ഓടിയടെ വെച്ചിട്ട് ഞൻ പക്ഷെ എന്താ പറയാ കാര്യയിട്ട് അറിയില്ലതെങ്ങനെ എങ്ങനെ തുടങ്ങണോ എന്താന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ നോക്കിട്ടില്ല
ആഹ് അത് ശരി തുടങ്ങുന്ന നന്നായിരിക്കും പി സി ഓടിയ ഒക്കെ ഉണ്ടെങ്കിലേ അപ്പൊ അവര് ഡയറ്റീഷ്യൻ അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ളത് തരും
ഉം നമ്മള് ആ ഞ ഇ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കൊറെ ആഡ് ഒക്കെ കാണാറുണ്ട് നമ്മള് ഫോട്ടോ അയച്ച കൊടുത്തിട്ടൊക്കെ
ആ പക്ഷെ യൂട്യൂബിൽൊന്ന് കാണ ചെയ്യുമ്പോ നമുക്ക് ചിലർക്കൊക്കെ നമ്മള എന്ത നിർദേശ പ്രേശ്നലില്ലാണ്ട് ചെയ്യുമ്പോഴേ പ്രശ്നങ്ങള് വരുന്നതു ണ്ട് യൂട്യൂബിന്റെ എല്ലാം ഓരോരുത്തരു സ്വന്തം ഇ ഷ്ടത്തിനൊക്കെ ചെയ്യുമ്പോൾ പരമാവധി ഒരു ഡെയ്റ്റെഷ്യനെ അങ്ങനെകുമ്പോ പിന്നെ നമുക്ക് ഒരു പിന്നെ ഒരു മാസം ചെയ്ത് പിന്ന നമ്മ നമ്മൾ അതിൽ അങ്ങനെ കണ്ടിന്യൂ ചെയതാൽ മതി
ആഹ അല്ല യൂട്യൂബിൽ ഞാൻ പറഞ്ഞ എന്താന്ന് വച്ചാൽ ഇങ്ങനെ ആപ്പുകൾ ഉണ്ടല്ലോ ആപ്പ വെച്ചിട്ട് നമ്മള് അങ്ങനെ ആഡ് കൊറെ കണ്ടിട്ടുണ്ട് ഇൻഫ്ലസേഴസിന്റെ ആഡ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടെ ആ ആപ്പിന്റെ ആഡ് ആയിട്ട് അങ്ങനെ എപ്പോള ഏതെങ്കിലും നോക്കണം എന്നുണ്ട് ശരി
ആഹ ഞാനിത് ഇതിന്ന തന്നെ ഇതായിട്ട് എന്നാ ബന്ധപ്പെട്ട് ഡോക്ടർ ആണ് അങ്ങനെ ചെയ്യുന്ന എക്സൈസുണ്ട് ഡൈ മാത്രം പോരെ ചെ തും കൂടി ചെയ്താലെ അല്ലെങ്കിൽ നമുക്ക് വൃത്തിയില്ലാത്ത ശരീരമായി മാ പോകും
അതെ അതെ
എക്സൈസ് ഇല്ലാതെ ഏറ്റവും മാത്രം ചെയ്താലേ
ആ ഞാനിപ്പ അതെ ഞാനിപ്പ എന്റേതായിട്ട ഇല്ല ഇല്ല തടിയില്ല എനിക്ക് പി സി ഓടിയുടെ ബാ ക്കി പറയുന്ന സിമ്പ്റ്റംസ് ഒന്നും അങ്ങനെ അധികംല്ല ഇ മീൻസ് ഇപ്പോ കൊറെ ഹെയർ ഹെയസ് വരാ എന്തൊക്കെല്ലേ തടിക്ക അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല പക്ഷെ പീരീഡ്സ് റെഗുലർ അല്ല
ആ ശരി ആ
എന്നാ വെച്ചാല് നമ്മൾക്ക് കുറേ മാസം കഴിഞ്ഞിട്ട പീരീഡ്സ് ആവും പിന്നെ പീരീഡ്സ് ആയിട്ട്ണ്ടെങ്കിൽ നിക്കൂല അങ്ങനെ ആകുമ്പോ നല്ല ബുദ്ധിമു നല്ല വയറ് വേദന ഉണ്ടായിരിക്കും നല്ല ക്ഷീണം ഛർദി അങ്ങനെ ഫുള്ള് ആ ഒരു കുറച്ച് ദിവസം ഫുള്ള് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അതൊന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട ഇപ്പൊ മറ്റേ സാധാ ഗൈനക്കോളജിസ്റ്റിന് കാണിച്ചിട്ട് അങ്ങനെ മെഡിസിൻ ഒക്കെ എടുത്തു പക്ഷേ എന്താ മെഡിസിൻ എടുക്കുമ്പോ കറക്റ്റ് ആവും പിന്നെ നിർത്തിയാല് പിന്നെയും പണ്ടത്തെ പോലെ ആകും
ആ ആ എന്ത ഡേറ്റ് എടുക്കയാണെ ഇലും ഇത് പറഞ്ഞിട്ട് ചെയ്യണണ്ടായി ടീഷനോടും കാര്യങ്ങള് പറയണം അല്ലെങ്കി ഉം
ഇങ്ങനത്തതായിരുന്നു പിള്ളേര് എങ്ങനത്തായിരുന്നു എടുത്തായിരുന്ന് ഡയറ്റ് എങ്ങനെയായിരുന്നു
ഞാന് അരി ഭക്ഷണം തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പച്ച കറികളും അരി ഭക്ഷണം ഇല്ല ആട്ട ഇല്ല റവല്ല മൈതല്ല അങ്ങനത്തെ ഐറ്റംസ് ഒന്നുംല്ല കഴിക്കുന്നത് ഫുള്ള് പച്ചക്കറികള് ചിക്കന് മീന് ബീഫ് ചിക്കനും മീനും ബീഫും നമ്മൾ എന്തായാലും ഡെയിലി ഒരു രണ്ടു നേരം ഉൾപ്പെടുത്തണം
ആ ആ
പിന്നെ തൈര് അതേപോലെ രണ്ടു നേരം നിർബന്ധമായിട്ടും കഴിക്കണം ഉച്ചക്കും രാത്രിയും
ആ
ഇനിയിപ്പ രാത്രി ചി ഇങ്ങനെ ഒരുപാട് അവസാനം കഴിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ സൂപ്പൊക്കെ ഉണ്ടായി കഴിച്ചാലും മതി
ആ ആ
ക്കെനേ കായിട്ട് പിന്നെ രാവിലെ കോഴിമുട്ടിയും എന്നേം വെജിറ്റബിൾസ് ചെറുതായിട്ട് ഒന്ന് വേവിച്ചിട്ട് കഴിക്കാം കോഴിമുട്ട പുഴുങ്ങിട്ട് പൊരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം
ഉം ഉം ആ മെയിനായിട്ട് ഈ വെജിറ്റബിൾസും തൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം ലെ
ആ വെജിറ്റബിളും റൈസ് തീരെ പറ്റില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യമായിട്ട് ആഡ് ചെയ്യും വേണം അ ബഡ്സ് കഴിക്ക നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോ ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കണം അത് എല്ലാ ഫ്രൂട്ട്സും പറ്റില്ല
ഉം ഉം
ള്ളത് പറ്റൂല
ഉം എൻ്റതാ അതും ഭയങ്കര പ്രശ്ന ഞാനിങ്ങനെ ഡയറ്റ് ഫുഡ് കണ്ട്രോൾ ചെയ്യ അങ്ങനെ വിചാരിച്ച മധുരെനിക്ക് ഭയങ്കര ഇഷ്ട അത് കണ്ടാല് പ്രശ്നോ കണ്ടാ പിന്നെ അറിയാണ്ട് കഴിച്ചു പോ
മധുരോ റൈസും ആണ് തീരെത്തൊടാൻ
അതെ റൈസ് എനിക്കങ്ങനെ തീരെ വേണൊന്നില്ലാട്ടാ അപ്പൊ എപ്പ ഇല്ലാണ്ടായാലും എനിക്ക് കുഴപ്പല്ല ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ട്
ആഹ് പക്ഷെ ഞാൻ ഡയറ്റെടുക്കുമ്പോ വിചാരിച്ചിരുന്നത് മീനും ചിക്കനും ഒന്നും കഴിക്കാൻ പറ്റി റ്റൂലാന്നാ ക്ക്‌ മീനും ചിക്കനും ഇല്ലാണ്ട് ഒന്നും നടക്കൂല അപ്പൊ അവര് പറഞ്ഞു മീനും ചി ക്കനും പൊരിച്ചു കഴിക്കാതിരുന്നാ മതി അല്ലാതെ കഴിക്ക പക്ഷെ വെളിച്ചെണ്ണ മ്മക്കെന്തിനേലൊക്കെ ഉപയോഗിക്ക പക്ഷെ വെളിച്ചെണ്ണ പൊരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല
പറ്റില്ല ആഹ്
ച്ചായിട്ട് ഉറ്റിച്ചിട്ടോ അങ്ങനെ ഇല കറികളൊക്കെ വെക്കുമ്പോ വാണെങ്കി വെളിച്ചെണ്ണ ഒന്നുറ്റിക്കണങ്കില് അങ്ങനൊക്കെ ചെയ്യാ പക്ഷെ ന്നാ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്ന് വിചാരിച്ചിട്ട് അയ്ല് പൊരിക്കാൻ പറ്റില്ല
ഇല്ല ആഹ് ഓക്കെ ഓക്കെ
തീ പൊരിച്ചത് തീരെ പറ്റില്ല പക്ഷെ ന ക്കെങ്ങെ വേറെ എന്ത് ടേസ്റ്റ്ല് എങ്ങനെ ണ്ടാക്കണെങ്കിലും ണ്ടാക്കി കഴിക്കാം അയ്ൽക്കിടാൻ പറ്റുന്ന എല്ലാ മസാലകളും കൂട്ടി എ ഒക്കെ ഉണ്ടാക്കാം
ആഹ് ഓക്കെ ഈ ചിക്കനൊക്കെ നമ്മള് ആഹ് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വേവിച്ചിട്ട് കുരുമളക് പൊടിയും ഉപ്പും അങ്ങനൊക്കെ ഇട്ട്
ഉം ഉം ഉം ആഹ് അതെ ചിക്കനും മീനൊക്കെ നമ്മുക്ക് എങ്ങനെ വേണെങ്കിലും ആഹ് വേവിച്ചിട്ട് കഴിക്കാ നമുക്ക് എന്ത് ടേസ്റ്റ് വേണേലും ഉണ്ടാക്കി കഴിക്കാം
ആഹ്
ഉം ഇക്കത് പറ്റൂലന്നുണ്ടായിർന്നു റൈസ് റൈസും ബുദ്ധിമുട്ടെന്നേയ് രുന്നുട്ടോ പിന്നെ റൈസ് അങ്ങനെ കൺഡ്രോളായി പിന്നെ ഞാൻ നോമ്പിന്റെ മു മ്പേനു എട്ത്തീനെ നോമ്പിന് പ്പതൊഴിവാക്കി നോമ്പിന് ഒഴിവാക്കി ശേഷം പിന്നെ തുടരാൻ പറ്റീട്ടില്ല പിന്നെ ഞാന് ങ്ങനെ ചിലപ്പം കണ്ടട്രോൾ ചെയ്യും അങ്ങനൊക്കായിട്ട് ഇങ്ങനെ റൈസ് ഒഴിവാക്കാൻ പറ്റില്ല എപ്പോഴും അതാ പ്രശ്നം
ആഹ് ഹ ഹ
ഉം
ഞാൻ പിന്നെ യോഗ ഒക്കെ ചെയ്യാറുണ്ടെടക്ക് യൂട്യൂബില് നോക്കിയിട്ടെന്നേട്ടാ ട്രെയിനറൊന്നുംല്ല കാര്യായിട്ട് അങ്ങനെ യോഗ ആഹ് യോഗ പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോ കുറച്ചയിഞ്ഞാ പിന്നെ ഞാനതാ ഞാനായ്ട്ടെന്നെ നിർത്തും മടിയായ്ട്ട് യോഗാവുമ്പോ അത്രക്ക് പ്രശ്നല്ല നമുക്ക് ചെയ്യാൻ ച്ചൂടൊരു എനിക്ക്ട്ടാ എനിക്കൊറച്ചൂടൊരു ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നി അപ്പൊ അത് എടക്ക് അങ്ങനെ കൊർച്ച് നാളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടാരുന്നു യോഗയിലു ഈ കൊറേ പോസ്സസ് പി സി ഒ ഡി യുടെ കൊറേ പോസ്സ്
ആഹ് ആഹ് ആഹ് അതുണ്ട് ഉം ഉം ഇവിടെ മെക്സമന്ന് കേട്ടിട്ടുണ്ടോങ്ങള്?
ഇല്ല ഇല്ല
മെക്സെവന്റെ ഒരു എക്സൈസിന്റെ ഒരു എക്സൈസാണ് ഒരു പത്ത് പതിനഞ്ച് തരം എക്സസൈസുകളുണ്ടതില് അപ്പൊ അത് അത് അയിനെയാണ് മെക്സവൻ എന്ന് പറയണത് അപ്പൊ അതൊരു ടീമി ഒരു ടീമിന്റെ പേരാ അപ്പൊ ഇവിടൊക്കെ അവരുടെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇങ്ങനെ രാവിലെ ആ ക്ലാസ്സിന് പത്ത് ദിവസം അവര് അവര് നമുക്ക് ക്ലാസ് എടുത്ത് തരും പിന്നെ നമുക്ക് അവിടെ ഒരു ഗ്രൗണ്ടി ണ്ട എവിടെലൊക്കെ വെച്ചിട്ട്
പിന്നെ അവര് പോയെന് ശേഷം ഞങ്ങള് എല്ലാരും കൂടെ കൂടിട്ട് ആ ക്ലാസിന് വന്നീനെ എല്ലാരും കൂടെ കൂടീട്ട് അവര് ഗ്രൗണ്ട്‌‌ പോയിട്ട് രാവിലെ അരമണിക്കൂർ നേരത്തെ കാര്യള്ളു അരമണിക്കൂറുല്ല കറക്ട് ആയിട്ട് ചെയ്യാണെങ്കില് അങ്ങനെ പോയിട്ട് ചെയ്തീനു പ്പങ്ങനെ മഴക്കായിട്ട് പിന്നെ ങ്ങനെ നിർത്തി വെച്ചു
വാമപ്പ് പോലത്തതൊക്കെയോ? ഹാർഡ് ആയിട്ട്ള്ളണ്ടോ? വാമപ്പൊക്കെ പോലെ സിംപിൾ ആയിട്ട്ള്ളാണോ അതോ ഹാർഡ് ആയിട്ടുള്ളതൊക്കെ
സിമ്പിൾ ആയിട്ട് ന്നെയാണ് അതില് ജമ്പിങ് ജാക്സ് ഉണ്ട് അതള്ളൂ കുറച്ച് അങ്ങനെ ചാടാള്ള ഒന്നും രണ്ടെണ്ണം ഉണ്ട് ബാക്കിയുള്ളതൊക്കെ വല്യയ പ്രശ്ന ഇല്ലാത്തന്നെ നിന്നിട്ടാ ചെയ്യണതൊന്നും ഇരിക്കാനൊന്നുമല്ല ഫുള്ള് നിന്ന്‌ ട്ട്ള്ളതാ അത് അ പോലെ അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾക്ക് ആ നല്ല മാറ്റങ്ങൾ ഉണ്ട്ന്ന് പറയ്ണ്ട് ഞാനും പോയിട്ട് നല്ല നല്ല ലെവേറ്റ് കുറഞ്ഞ പക്ഷെ മഴായിട്ടും എല്ലാരും നിർത്തി വെച്ചു പിന്നെ സ്കൂള് തുന്നപ്പോ സ്കൂള് കുട്ടികളെ പറഞ്ഞേക്കണം നേരത്തെ പറഞ്ഞിട്ട് പിന്നെ എല്ലാരും വരവ് മാറ്റി അത് കൊറെ സ്ഥലങ്ങളിൽ ഇണ്ട് ഈ മെക്സാമ നടക്ക്ന്ന്‌ണ്ട്
ആ ഓക്കെ ഇൻക്ക അങ്ങനെ അറിയില്ല ട്ടോ അത്
അ യൂട്യൂബിലൊക്കെ വാങ്ങിയപ്പോ അതിന്റെ എക്സസൈസ് കിട്ടും വീഡിയോ അത് ചെയ്താലും മതി
ആഹഓക്കെ നോക്കണം അപ്പൊ അപ്പ ശരിയെന്നാ ഉം ഉ